ആഹ്‌
ഹലോ എന്തൊക്കെയ വിശേഷങ്ങള് ആഹ്‌ നല്ല വിശേഷങ്ങള് എന്തെടുക്കവാ
എവിടേങ്ങനെ കിടക്കുന്നു
ഏഹ്‌ നോമ്പണ്ടോ
ഓഹ്‌ നോമ്പ്ണ്ട്
ആഹ്‌ അപ്പൊ നോമ്പായത കൊണ്ട്പ്പോ ആഹ് നോമ്പിണ്ടേ നോമ്പായതൊണ്ട്ിപ്പോ ഇപ്പം ഫ്രീയണ് കുറച്ച് കഴിഞ്ഞാൽ പണികൾക്ക് പണികൾക്കൊ ഒരുങ്ങണം ഇതുവരെ ഇപ്പൊ ഫ്രീയാണ് അപ്പ അങ്ങനെല്ല സ്പെഷ്യല് സ്പെഷ്യല് ഇപ്പൊ ഇന്നലെ ഇന്നലെ ഞങ്ങള അമ്മ ഹജ്ജിന് കഴിഞ്ഞഞ് വന്നതായിരുന്നു അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അപ്പ അഹ്‌ ഇപ്പ ഇന്നലെ ബിരിയാണി ഒക്കെ വെച്ചു ഇനി ഇപ്പ ഇന്നെന്താ തീരുമാനിച്ചിട്ടില്ല ചിലപ്പോപത്തിരി തന്നെ ആവും പത്തിരിയാണ് എല്ലാവർക്കും താല്പര്യം അപ്പൊ പിന്നെ പത്തിരി തന്നെ വേണം
ആഹ്‌
ഇപ്പാക്കക്ക്ൊക്കെ എന്തായാലും പത്തിരിയാണ് നിർബന്ധം നമ്മൾ എന്ത് വെച്ചാൽ ഉപ്പാക്ക് പിന്നെ പത്തിരി ഉണ്ടാക്കേണ്ട വരും അപ്പം പതിലാറ അല്ലാെ പത്തിരിന്നെ
ആ അത് നോമ്പ് ആയതോണ്ടാണോ പത്തിരി നിർബന്ധം അറീനെ
ആഹ ആ നോമ്പാവുമ്പം പത്തിരി ഇഷ്ടാണ് പത്തിരിയും കറി ആയാല് ആ ഇവിടെ എല്ലാവരും പാടുണ്ടാവുന്ന സമയമാണ് നമ്മെ ഹസ്ബൻഡ മാത്രമാണെങ്കിൽമ്മളെന്തേലും തട്ടിക്കൂട്ട് ഒപ്പിക്കും
ആ അത തന്നെ
മറ്റത് പത്തിരി തന്നെ എല്ലാവർക്കും വേണം അപ്പ പിന്നെ പ ത്തിരി തന്നെ ഉണ്ടാകും പിന്നെ എ ഇളച്ചി ഉണ്ട് ഉമ്മണ്ട് ണ്ട് അപ്പൊ എല്ലാരും പാട ആവുമ്പോത്തിരി ഒരു റിസ്കൂല്ല ആ അപ്പോം എല്ലാവരുംപാട ആവുമ്പം ഓരോരുത്തര് ഓരോന്ന് എടുത്ത് കഴിഞ്ഞാല് അതൊരു വിഷയല്ല അപ്പൊ പിന്നെ പത്തിര തന്നെ കൊറെ വേണം അതാപ്പന്നെ ഇണ്ടാവ എല്ലാരും വാടെണ്ടാവുമ്പോ പത്തിരി കൊറ വേണ്ട വരും ഇപ്പ മക്കൾസും എല്ലാരും ളക്കുണ്ടല്ലോ
ആഹ് അത്തന്നെ ഇപ്പൊ നോമ്പ് ഒറ്റവൾക്കുംല്ലാത്തവർക്കും
ആഹ അല്ലാത്തവർക്കൊ വേണ്ട പത്തിരിയണം ഒന്ന എടുത്താ ഒന്ന് എണ്ണം പോയാ ഒന്നും തിന്നാനുംണ്ടാവല്ലോ ഒന്നാണെങ്കി അങ്ങനെയാണ് നിങ്ങക്ക് എത്ര ട്ടികളാ വലുതാ
വലുതി ഏഴിലും ചെറുത് രണ്ടിലും
ആഹ ആ ഇപ്പൊ വലുത പോവുമ്പോറ്റക്കൂല്ലേ ഇവിടെ ആ ആ പെൺകുട്ടികളാ
ആ വലതും മോള് ചെറുത് മോന്
ഉം എനിക്ക് മൂന്ന് വയസ്സായരു പെൺകുട്ടിയുണ്ട് പിന്നെ ഒരു വയസ്സായരു ആൺകുട്ടിയുണ്ട്
ഏ
മൂന്നര ഇയിക്കണ് അങ്കനവാടിക്ക് പോവണ്ട് അല്ലാതെ എടുക്കും പോവലും തുടങ്ങിയിട്ടില്ല ഇപ്രാവശ്യം അംഗനവാടി ചേർത്തിക്കണ്
ഏ
ആ അദ്യൊക്കെ നല്ല മടിയനു ഇപ്പ ഏതായാലും ഇപ്പ റെഡിയ ആക്കെ വരുന്നുണ്ട്
ആഹ് ആഹ് മൂന്ന് വയസ്സായ കുട്ടിയാ വൽത്
ആഹ് മൂന്ന് മൂന്നരയിക്ക്ണ്
വൽതിന്
ആഹ് വൽതിന്
ചെർതിന്
ചെർതിന് ഒന്ന്
ആഹ്
അധികം മാറ്റല്ല പ പെട്ടെന്ന്ണ്ടായതാ അങ്ങനെ വിചാരിക്കാതെങ്ങനെ ര കിട്ടിയതണാവോ അതെ അപ്പൊ പിന്നെ
ഉം
അങ്ങനെ പിന്നെ എന്തൊക്കെ ന്നിട്ട് ങ്ങള് ഇണ്ടാക്ക നി നോമ്പിന്
ഞാൻ ഞ്ഞ് പൊറട്ട ണ്ടെര്ച്ച ഇൻക്കിവട്ന്ന് നീച്ചാൻ തന്നെ വെയ്യ
അത് ശരിയാണ് വ ഒറ്റക്കൊക്കെ ആവുമ്പോ പറ്റും
ക്കെ ആരുല്ലല്ലോ ഞ
ഹസ്ബൻറ് ഇണ്ടോ?
ആഹ് ഞാനു ഹസ്ബൻഡ നോമ്പ് നോറ്റണ് ആഹ്
ഏ ആഹ് നോമ്പ് റ്റ്ട്ട്ണ്ടോ അപ്പൊ രണ്ടാൾക്കല്ലേ അതൊക്കെ മതി
പിന്നെ മക്കക്കും
വേറെ പോന്നതാവൂല്ലേ
ആഹ് വേറെ പോന്നതാ
ആഹ് അപ്പ പിന്നെ വിഷയല്ലേ ഇതിപ്പം അപ്പ പിന്നെ ഞമ്മള് പൊറാട്ടെ എന്ത് വേണേങ്കി രി കൊണ്ടേരും ആഹ് തിന്നില്ലെങ്കിലരൊന്നു പറയാല്ല വല്യ ത് അഹ്
ചോറൊക്കെ വെക്ക്ണെന്ന്ടത്ത് തിന്നാ മതി
ആ മതി പിന്ന അതുവല്ല പിന്ന അ തതും വാണ്ട ഇനിയിപ്പോ നോമ്പ് തൊറക്കുമ്പോ എന്തെങ്കിലൊക്കെ ജ ജസ്റ്റ് കൈച്ചിട്ട് പിന്നെ രാത് ത്രി പോയിട്ട് കഴിച്ചാലും ന്നാലും ആരു ചോയ്ക്കാല്ല പറയല്ലേ ഞമ്മക്ക് മ്മളല്ലേ പിന്നമ്മള കുട്ടിയളെ അമ്മള് ഇതാക്കണം പോലെ ത്തന ആഹ് ഒൽക്കത് അ അത് മതിയർന്ന അത് മതി അ അതെ ഞമ്മക്കെന്ത് വേണേലും ചെയ്യാ തറവാട് വീട്ടാവുമ്പോ നട് ക്കൂല ഇൻക്ക് മൂത്ത ച്ചിണ്ട് ഓല് വേറെ പോയിക്ക്ണ് പിന്നേ എളച്ചിണ്ട് ഓള്പ്പ ക്കല്ല്യാ ണം കൈഞ്ഞിട്ട് ഒരു മാസായിട്ടുള്ളൂ ഒര് ഒന്നര മാസാവണു ഏ ആഹ് പുതുക്കാണ് ഹ് അപ്പോനിപ്പം ഗൾഫില് എ ഗൾഫിലാണ് ഗൾഫിലേനു ഗൾഫിലാണ്പ്പെനി പോവാനായിട്ട്ണ്ട് ഇപ്പോ കല്യാണത്തിന് വന്നതേനു നം ഇ ഇമ്മ ഇമ്മ ഹജ്ജിനായിക്കേനു ഓലെ കല്യാണം കൈഞ്ഞ് ഒരു വൺ വീക്ക് കഴിഞ്ഞെനേഷം മ്മ ഗ എ ക ക് വഹജ്ജിനും പോയതായ്ര്ന്നു
ആഹ് ആഹ്
ഇപ്പ ഇമ്മ വന്ന്ക്ക്ണ് ഉം അപ്പെനി ഓൻ പോവയ്ക്കാരം
ആഹ്
അ അ ഇതുവരെ വീട്ടിലൊക്കെ ആയിട്ട് ഞങ്ങള് രണ്ടാളൊറ്റക്കേയിരുന്നു അപ്പത പറഞ്ഞ മ്മല്ലാത്ത സമയ ത്ത് എന്താ അതായിന്നപ്പോളൊന്നും ഇതിനെ പറ്റി വല്ലാതെ അറിഞ്ഞിലട്ടോ ഇപ്പ ഇന്ന ഇ ഇമ്മ വ വര്ണേന്റെ തലേന്നായിട്ടാണ് ഇപ്പ ന്റെ മൂത്തച്ചി തിനെപ്പറ്റി പറയണത് അപ്പൊ ഞാൻ പറഞ്ഞ് നാപ്പത് ദിവസുണ്ടായി റ്റങ്ങള് പറഞ്ഞില്ലേ ഞമ്മക്ക് ഇത് ആഹ് ഫ്രീയോട് ഫ്രീയാണ് കാരണം വേ ഇപ്പണ്ട് ഇപ്പ രാവിലെ കടേക്ക് പോവും ഇപ്പാക്ക് ഇങ്ങനെ ഉം പ ച്ചക്കറിന്റെ കടയാണ്
ആഹ്
അപ്പോയിപ്പ രാവിലെ സുബൈക്ക് പള്ളിക്കട് പോവും അവിടുന്ന് പിന്നെ കട തുറന്ന് പിന്നെ രാത്രി പതിനൊന്ന് മണിയൊക്കെ ആകും എത്തുമ്പോത്തിനെ പിന്നെ ഉച്ച ക്കുള്ള ചോറിവിടുന്ന് ഉച്ചക്കുള്ള ചോറ് മാത്രം മതി അത് ഞാന് രാവി ലെ മക്കള് പോണേന്റൊപ്പം തന്നെ മക്ക അ കുട്ടി പോണേന്റൊപ്പം തന്നെ വേഗാക്കും പത്ത് മണി ആകുമ്പോത്തന്നെ എല്ലാ പണികളും ആടെ കഴിച്ചി
എന്നിട്ടാരാ കൊടുത്തയക്ക ഉപ്പാന്റ
ആഹ് അതിപ്പം ഞാൻ പറഞ്ഞില്ലേ എളേച്ചനുണ്ട് ഓൻകൊണ്ടോയി കൊടുക്കും ഓനിപ്പൊ പ്രത്യേ പണിയൊന്നുല്ലാല്ലോ അപ്പൊ കൊണ്ടോയി കൊടുക്കും ഓൻ ഇല്ലാത്ത സമയത്ത് മൂത്തച്ഛന് രാവിലെ ജോലി ജോലിക്കല്ല അങ്ങനെ ഇതിന് പോകുമ്പം മൂത്തച്ചൻ കൊണ്ടോയി കൊടുക്കും ഇന്റെ ഹസ് വന്റ്ണ്ട് പക്ഷെ അതിനപ്പഴും ആഹ് സമയത്ത് കിട്ടിക്കോളണം എന്നില്ല അതിങ്ങനെ കച്ചോടങ്ങളായിട്ട് നടക്കണ ആളാണ് അതായത് റിയലെസ്റ്റേറ്റ് ആഹ് റിയൽ എസ് റ്റേറ്റ് അങ്ങൻത്തേത് അപ്പൊ ഓരിത് ഇപ്പോ വണ്ടി കച്ചോട അങ്ങനെയൊക്കെയാണ് അപ്പം ഓരോ സമയത്ത് ഓരോ സ്ഥലത്തേക്ക് അരാ അയിന അങ്ങനെ ചോറ് കൊണ്ട് കൊടുക്കാനൊന്നും കയൂല്ല. അപ്പൊ ഇവര് രണ്ടില് ആരെങ്കിലും ഇനീപ്പൊ ഇവര് രണ്ടു പേരും ഇല്ലെങ്കില് ഇപ്പ വരും. ഇപ്പ വന്നിട്ട് കൊണ്ട് പോകും ഇപ്പ കടേന്ന് ഇപ്പ പോരൂല പക്ഷെ ഇപ്പ ഇവിടെ വന്നിട്ട് നമ്മള് എന്താ ആക്കി വെച്ചാല് ആഹ് എടുത്ത് കൊണ്ട് പോകും അത്രക്ക് ഇപ്പം ഇപ്പക്ക് ഇവിടെന്ന് ചോറുണ്ണാനൊന്നും സമയം കൊണ്ട് അവിടെ ആരെങ്കിലും വന്നാലോ എന്നുള്ള പേടിയൊക്കാ
ആഹ് ആഹ്
അതോണ്ട് ഇപ്പ വരൂല
എത്ര ദിവസം എങ്കി ഇപ്പൊ കുറച്ച് ദിവസം ഒരു തട്ടിതിരിച്ച് തന്നെ ആവും അങ്ങനെ ഓരോരുത്തർക്ക് ആൾ കാണാൻ വരലും ഇന്നിപ്പൊ ഇനി വരാത്ത നോക്കേണ്ട ന്ന് നോമ്പാ
ഉം ആഹ് പക്ഷെ നോമ്പ് തുറന്നിട്ട് പ്രതീക്ഷിക്കാം ഇന്ന് മിനിഞ്ഞാന്ന് രാ ത്രി ഇന്നലെ രാത്രി വന്നത് അല്ല ഇന്നലെ രാത്രി മിനിഞ്ഞാന്ന് രാത്രിയാ വന്നത് അന്നത്തെ ദിവസം ഫുള്ള് ഉറങ്ങില്ല. പിറ്റേന്ന് രാവിലെ നോമ്പ് വെച്ചങ്ങാണ്ട് നോ ആഹ് ആഹ് എന്താ സുബൈ നിസ്കരിച്ചിട്ട് ആറ് മണിക്കാണ് ഞാനും എൻ്റെ മുത്തച്ചേ ഒക്കെ ഉറങ്ങിയത്. പിന്നെ എട്ട് എട്ടര ആയപ്പോത്തേന് എണീറ്റ് പിന്നെ ഏഹ് എന്താ പറയാ വെരവാരന്നെയാണ് പിന്നെ ഇന്നലെ രാത്രിയാന്ന് ഉമ്മ കൊണ്ടുന്ന പെട്ടി പൊട്ടിക്കല് ആഹ് പെട്ടി പൊട്ടിച്ചു കഴിഞ്ഞ് ഇന്നലെ രാത്രി ഒരു മണിയായി കിടന്നപ്പം ഒരു മണി കിടന്നപ്പം പിന്നെ എനിക്കെ പറഞ്ഞില്ലേ ഒരു വയസ്സായ കുട്ടീണ്ടന്ന് ഓന് പേരുന്നലോളി എന്താ അറിയില്ല. കുട്ടിക്ക് ബെഡിക്കണ് വന്നാ പെരും കര ച്ചില് അയില് പിന്നെ ആഹ് പെരും കരച്ചില്. അയില് പിന്നെ കൊണ്ട് നടന്ന് നടന്ന് നടന്ന് ഏതായാലും രണ്ട് മണി മൂന്ന് മണി വരെ പിന്നെയും ഉറങ്ങീല. രണ്ട് ദിവസത്തെ ഉറക്കങ്ങട് പിന്നെ പിന്നെ ഒരു മണിക്കൂറാ ഉറങ്ങിയേ അപ്പോത്തിന് പിന്നെ പെൽച്ചക്ക് പിന്നെനീച്ചാനായി.
അയില് പിന്നെ ചോറൊക്കെ തിന്ന് കടന്നതാണ്. പിന്നെ ഒരെട്ടര ആയപ്പോത്തിന് വീണ്ടും വെല്ലൂള് എണീച്ചൂലേ. അപ്പം അങ്ങനെ അങ്ങനെ ആയങ്ങാണ്ട്. അപ്പോ ഏതായാലും എന്താ ഓന് ഉറങ്ങീക്കണ്. അപ്പ ആ സമയത്തൊന്ന് വിളിച്ചതാ ഇനി വൈകുന്നേരയാ പിന്നെ പറ്റൂല്ല.
ആഞ്ഞ് കടി ഇണ്ടാക്കലും
വൈകുന്നേരം ആയി കഴിഞ്ഞാ പിന്നെ എന്താ പണിക്കെരാനായിലെ
ഉം പിന്നെപ്പ രാത്രി പിന്നെ പാത്രം കഴുകലും
പാത്രം കൈയ്കലും പിന്നെ അങ്ങനെ പോകും രാത്രി പിന്നെ വിളി ക്കാനും മടിയാ ഹസ്ബൻ് അറിയാതെയാ ഇതൊക്കെ എടുക്കണെ അതിനതൊന്നും പറ്റൂല അപ്പൊ പിന്നെ കഴിഞ്ഞാലൊന്നും പറ്റില്ല ഇപ്പം രാവിലെ വരെ ഉണ്ടായിരുന്നു നോമ്പായതൊണ്ട് അങ്ങനെ ചുറ്റി കറങ്ങി ഇവിടു തന്നെ ഇണ്ടായ്ന് പള്ളിക്ക് മാത്ര പോയത് അപ്പോ ഞനത് കയ്യാ കാത്ത് ഇവിട്ന്ന് ഇറങ്ങാൻ കാത്തൊക്കെ വിളിച്ച കഴിഞ്ഞാ ആക്കെ വിളിച്ചോണ്ട് വിളിച്ചോട്ട ക്ക്ണെ ചോയ്ക്കൂലേ
ആഹ് ആഹ്
പൈസ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് ഞമക്ക് പറയാം അങ്ങനെ കിട്ടിയിന്നൊക്കെ ഇത് കിട്ടുന്നതിന് മുന്നേ പറഞ്ഞയിഞ്ഞാൽ പറ്റൂലയ് അപ്പൊ പിന്നെ നിർത്താ പറയും അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ.
ഉം
ആദ്യൊക്കെ വിളിച്ച മൂത്തിച്ച വിളിച്ചിട്ട വിചാരിച്ചാണ്ട് ഇവിടുത്തെ സംസാരങ്ങളൊക്കെ ആയപ്പം പിന്നെ ആ അതേക്കാരം വിചാരിച്ചു പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ കേട്ടിട്ട് ഞാന് അധിക്കല്ല സമയത്താ വിളിക്കല് അപ്പൊ പിന്നെ രാത്രി വന്ന് കഴിഞ്ഞാലൊന്നും പിന്നെ പറ്റൂല. ഇവിടെ ഇപ്പം ഏഹ് എന്താ ഇപ്പ എൻറ്റ് മേലേണ് റൂമ് അതു കൊണ്ടാണ് ഇപ്പൊ ഇത് പറ്റിണ. അടീലാണെന്നുണ്ടെങ്കില് പറ്റൂല. അടിയിലാണുന്നെണ്ടെങ്കി ആഹ് ന്താ നല്ല ബുദ്ധിമുട്ടേകാരം.
ഉം
ആഹ് നോക്കു ചോയിക്കുമ്പോളൊക്കെ അമ്മക്ക് മറുപടി പറയേണ്ടിരും.
ആഹ് അതന്നെ.
ആഹ് അതാണ് ഇതിപ്പം പറഞ്ഞാല് ഏഹ്. വീട്ടിലിപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ടും രണ്ടര മാസായി കല്ല്യാണത്തിന് ഓന് എളെച്ചം വന്ന സമയത ത്ത് വന്നതാണ് ഞാൻ
ഏഹ്
എടക്ക് ഇമ്മാനി ഇപ്പാനീം പോയി കാണും പിന്നെമ്മ ഹജ്ജിന് പോയി കല്യാണത്തെരക്ക് ഒക്കെ പാടെങ്ങട്ടായിറ്റെ ഇപ്പനി ഇനി പടത്ത് ത്തഴ്ച്ചായിറ്റ് പോണം വിചാരിക്ണ്ട് ഞാന് ആ അയിന് പീനെ അംഗനവാടീലും ചേർ ത്തി ഇവടെ അംഗനവാടി ഒയ് വാക്കാനും പറ്റൂല്ല.
ആഹ്
അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ട്ക്കും അംഗനവാടിക്കാ പോവണ്ട്യേ അംഗനവാടിയാ വേണ്ട്യേ. ഞമ്മള് വിചാരിച്ചുംൾ അംഗനവാടില്ല്യ
ആഹ് ഇപ്പന്നെ അംഗലവാടില് പഠിപ്പിക്കണൊക്കെ ഇണ്ടല്ലോ.
ആഹ് പഠിപ്പിക്കല്ല ഇപ്പൊ ഹാജറ് ഹാജറിന് ഹാജർ ആ ആദ്യം ഹാജര്ണ്ടേര്ന്നു പറഞ്ഞിട്ടോ ഇന്നോട് ഇപ്പാരക്യോ പറഞ്ഞു പക്ഷെ അത്ര സ്ട്രിക്റ്റ് അല്ലേനി. ഇപ്പന്നറഞ്ഞാല് മാസം അവസാനായി കഴിഞ്ഞാൽ എല്ലാ മാസ അവസാനം പേരൻസിന് മീറ്റിംഗ്ണ്ട്. ആ മീറ്റിംഗില് ആഹ് ആ മീറ്റിംഗില് ഈ ഹാജറ് ആർക്കാണോ കൂടുതല് ഓ സമ്മാനം അപ്പൊ പിന്നെ എല്ലാരും വരൂലേ അതാണ്. ഉം അതോണ്ടാണ് ഇപ്പം എന്താ അതും നിർബന്ധാവാണ്.
ആഹ് ആഹ്
പിന്നെ പിന്നെ ഇപ്പന്ന് പറഞ്ഞാ ഈ അംഗനവാടി കഴിഞ്ഞന്നെ ഇൻ്റെ വീടും ഈ വീടും നല്ല വ്യ ത്യാസണ്ട് പിന്നെ ഏഹ് സ്കൂൾക്ക് ചേർത്തി കഴിഞ്ഞാ എന്തായാലും പോവല് ന ക്കൂല ആഹ് ഈ ഇപ്പോ പോണതെ പറ്റൊള്ളൂ പിന്നെ മദ്രസ് ചേർത്തി കഴിഞ്ഞാ തീരീം പ റ്റൂലാ അപ്പൊപിന്നെ. ഇപ്പ പോണതെ പറ്റൊള്ളൂ അപ്പോ ഈ ഒരു വർഷം കൂടിക്ക് പിന്നെ കഴിഞ്ഞ പ്രാവശ്യെക്കെ പറഞ്ഞാല് എളച്ചില്ല മു മുത്തച്ചിയൊക്കെ പോര് പിന്നെ ഇമ്മ ഒറ്റക്കാവുമ്പങ്ങനെ വേ വേ വര് ണ്ടീനി. ഇപ്പ ന്നറഞ്ഞാ ഈ വർഷായപ്പെ ഇപ്പ ഞാൻ ഇങ്ങനെ വിചാരിക് ക്കേന്നു ഇഞ്ഞിപ്പോ അടുത്ത വർഷത്ത്ക്കായാ മതീന്ന് ന്ന പിന്നെ ഫ്രീ ആയിട്ട് ഒരു വർഷം കിട് ഒരാളും കൂടി ഇണ്ടാവുമ്പോ ഓല കണക്കാക്കി ഞമ്മക്ക് പോവാലോ ഇതിപ്പം പോവ്മ്പോ ഒരു ചടപ്പാണ് ആഹ് പോവാൻ പോവണേന് പ്രശ്നല്ല ഓൽക്ക് പക്ഷെ ന്നാലും ഞമ്മക്ക് ഒറ്റക്കാക്കിയാണ്ടൊക്കെ പോവും ആഹ്. പോവുമ്പോ ഒര് എടങ്ങേറല്ലെ ഇഞ്ഞി പ്പൊ ഓല് ഒറ്റക്ക് പിന്നെ ഓൽക്ക് കുട്ട്യാളെ കാണണ്ടെരും. അങ്ങൻത്തെക്കെ ഒരു വിഷയങ്ങളാണ് അഹ് എളെച്ചിണ്ടാ വു മ്മ ഒരാളുണ്ടല്ലോ ഒരാളാക്കിട്ടാണല്ലോ പോയത് ഞമ്മളെ വീട്ട് ത്തോലിലേറെ ത് അയലൊക്കക്കാര്ക്കും നാട്ട് ട്ടാര്ക്കയ്കാരം ഓള് ഓള് ആഹ് ഓള് റ്റെന്താ ഓള്ത് വരെ വരാത്തെ എന്താ വരാത്തെ എന്തേയ് ദിവസായെ ഇന്നൊക്കെ ചോയിക്കും. ഇപ്പ ന്ന്ട്ട്ന്റെ അയലോ ആഹ് ഇപ്പൊന്റെ അയലോക്കത്തെ താത്ത പറയ്ണ്ട് ന്ന്ട്ട് ആഹ് ഇനിപ്പോ ജ് ഒരു പോക്കാണ് പോവൂലേ ഇനിപ്പോ അന്നെ കാണൂലല്ലേ ന്നൊക്കെറയും.
ഏഹ്
ഇന്നാ ശരിന്നാ പിന്നെ വിളിക്കാ